ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം ആഹ് സുഖായിട്ട് ഇരിക്കണേ
ഉം ഇന്നലെ വരെയും ഭയങ്കര മഴയായിരുന്നു ഇന്ന് വെയിലുണ്ട്
വെയ്ലോ ആഹ് ഇന്ന് രാവിലെ ആ ഒരു മൂടൽ ഉണ്ടായിരുന്നു
ആഹ് നമ്മ ആ നമുക്ക് രാവിലെ തൊട്ടേ നല്ല വയ്യിലാണ്
ഏഹ്
ചായ ഒക്കെ കുടിച്ചോ
ചായൊക്കെ കുടിച്ചോ ആഹ് ചായ കുടിച്ചു
വൈകിട്ടെന്താ സ്നാക്സ് ഉണ്ടാക്കി
സ് ഉണ്ടാക്കി സ്നാക്സ് ഒന്നും ഉണ്ടാക്കില്ല ബേക്കറി ഉണ്ടായിനി ബേക്കറി കൊടുത്തു കുട്ടിയകൊക്കെ ഉം നിങ്ങളെന്തേം ഉണ്ടാക്കീന്യോ
ഓ നമ്മടെ ക്യാരറ്റ് അലുവ ഉണ്ടാക്കി
ക്യാരറ്റ് അലുവ ഉണ്ടാക്കി ഏഹ് എങ്ങനെ ഉണ്ടാക്കി അയ്ന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരോ
ഓ പറയാലോ ക്യാരറ്റ് ക്യാരറ്റ് നല്ലതായിട്ട് കഴുകിെടുത്തിട്ട് പിന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കണം പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലതട്ട് ഗ്രേറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ആ ചീവി ചീവി എടുക്കത്തില്ലേ ചിവി എടുത്തിട്ട് പാല് ഒഴിച്ച് കുക്കറില് വേവിക്കും പാലും
പാലും
കുറ രണ്ടു മൂന്ന് ഏലക്കയും കൂടി ഇട്ട് നല്ലതായിട്ട് കുക്കറിലൊന്ന് വേവിക്കും വെന്ത് കഴിയുമ്പോൾ
കഴിയുമ്പോ
കുറച്ച് നെയ്യ് ഒഴിച്ച് പഞ്ചസാരയിട്ട്
ഇട്ടു
നല്ല പോലെ വരട്ടി എടുക്കണം കുക്കർ വെള്ളം പറ്റി വേവിക്കണം കുക്കറിൽ നല്ലതായിട്ട് വേവിക്കും വെള്ളം ഒഴിക്കത്തില്ല കുക്കറിൽ നല്ലതായിട്ട് വേവിക്കും പാലൊഴിച്ചി വേവിക്കും എന്നിട്ട് ഒരു രണ്ട് വിസിൽ ആമ്പത്തേന് നല്ല വെന്ത് കഴിയും
പാൽ തോനെ വേണോ
അര ലിറ്റർ പാലൊഴിക്കും ഒരു കാൽ കപ്പ് കാൽ ഇരുന്നൂറ്റമ്പത് ക്യാരറ്റിന് അര ലിറ്റർ പാല് ഒഴിക്കും പാൽ ഇച്ചിരി തോനെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും
ആഹ് അതെ
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത്തിരി നെയ്യോ ഒഴിച്ചിട്ട് നല്ലതായിട്ട്
നല്ലായിട്ട് പരത്തി എടുക്കണം
പിന്നെ വരണ്ട് വരുമ്പോ കുറച്ച് ക്യാഷ് നട്ട് ബദാം ഒക്കെ ഒന്ന് ഇട്ടു കഴിഞ്ഞാ നല്ല ടേസ്റ്റിയായി
പഞ്ചസാര ഇടണം അത് മറക്കരുത് ആഹ് ഏലക്ക ഇടണ്ടേ
ഏലക്കന്നെ ഏലക്കനമ്മൾ ആദ്യമേ പാലിനകത്തിട്ട് വേവിക്കും അപ്പഴാഒരു കുത്തല് മണ ഉണ്ടല്ലേ ഈ ഒരു ക്യാരറ്റിനൊരു കുത്തലുണ്ടല്ലേ ആ അതങ്ങ് മാറിക്കിട്ടും നല്ല ടേസ്റ്റിയാ പെ പെട്ടെന്ന് ആവേം ചെയ്യും എളുപ്പണ്ടാക്കാം.
ഒരൂസം ട്രൈ യ്യയ് ത് നോക്ക് ആഹ്‌ നോക്കാം.
ഉം പിന്നെ ങ്ങക്ക് ചക്കയേം മാങ്ങൊക്കെ ഉണ്ടോ അവടെ?
ആഹ് ഉണ്ടല്ലോ ആ ചക്കയും ഉം ചക്കാ ചക്കട്ത്ത് പച്ച ചക്കട്ത്ത് ഈ പൊരി ഉണ്ടാക്കും. ചെറിയ മധുരള്ളത് ഇട്ത്താട്ടെയ് ഉ ഉപ്പേരിയല്ലാ ഉപ്പേരി ഉം. ഉപ്പേരി ണ്ടാക്കും ചെറിയ ചക്ക ഇണ്ട് മൂത്ത ചക്കഇട്ത്താട്ടെയ്.
ആ മൂത്ത ചക ആ പൊരിക്കും ചി ചിപ്സ് ഉണ്ടാക്കും അല്ലേ. ആഹ്‌ നമ്മളയ്ന് ചിപ്സന്ന് പറയും. ഞങ്ങള് നിങ്ങള് ഉപ്പേരീന്ന് പറയുന്ന നമ്മള് തോരൻ ന്നാ പറയുന്നത്.
ഏഹ് ഇങ്ങള് തോരന്ന് പറയു
ആഹ് നിങ്ങളും ഇടിച്ചക്കെ
ആഹ്‌ ഇടിച്ചക്ക ഉപയോഗിക്കാറ്ണ്ട്.
ആഹ്
പക്ഷെ ഇപ്പ ചക്കയെല്ലാം മൂത്ത് പഴുത്ത് തൊടങ്ങി. മാങ്ങൊക്കെ എങ്ങനെണ്ട് അവടെണ്ടോ മാങ്ങൊക്കെ?
ആ മാങ്ങ ഇഷ്ടം പോലണ്ട് പ്പൊ മാങ്ങടെ സീസണല്ലേ. നമുക്ക് മാങ്ങയുണ്ട്.
ഉം
പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള മാങ്ങിയല്ല ചെറിയൊരു പുളുപ്പുണ്ട് പഴുത്താലും.
ഏഹ് മാങ്ങോണ്ട് എന്തെങ്കിലും റെസിപ്പി ണ്ടാക്കാറുണ്ടോ?
മാങ്ങയും ഒണ
ഉണക്കായിരുന്ന സമയത്ത് മാങ്ങാ ഷേക്ക് ഒക്കെ ഉണ്ടാക്കു ഉം.
ഉം.
ഞങ്ങള് വടെ മാങ്ങോണ്ട് താറവാ ഉണക്കിയാട്ട് മാങ്ങണ്ടല്ലോ ഒണക്കി വെയിലത്ത്ട്ടാട്ട് ഒണക്കി ണ്ടാക്കണം മൊളകും പൊടിം ഉപ്പൊക്കേ ഇട്ടാട്ട്. അതെങ്ങനെ മാങ്ങാ പോയത മാങ്ങ പൈയ്‌ത്ത ആഹ്‌ പൈയ്ത്ത മാങ്ങ തോലൊടെ ചെത്ത്ആ.
ആ ഹാ ഹാ
ഉം അണ്ടി കൾഞ്ഞിട്ട്
ആഹ്
അത് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടാട്ട് വെയിലത്ത് വെക്കാ. അത് നന്നായിട്ട് ഒണക്ക്. ആഹ്‌ അത് മാങ്ങല്ലാത്ത കാൽത്ത് നമ്മക്ക് അത് ഇട്ത്ത് ത്ത്ന്നാ.
മാങ്ങയില്ലാത്ത സമയത്ത് നമുക്കടുത്ത് അങ്ങനെ കഴിക്കാം അല്ലേ ആ. ഓ ഓ ഇതാണോ മാങ്കോ പപ്പടംന്ന് പറയുന്നേ?
അത് മാങ്കോ പപ്പടം പറയു അറീലാ.
ആ അങ്ങനെ കേട്ടിട്ടുണ്ട് മാ മാങ്കോ പ
പപ്പടന്ന് കേട്ടിട്ടുണ്ട് ഏഹ് പപ്പടം പോലെ ഒണക്കി എടുക്കുംല്ലേ ആഹ്. ല്ലോം ഒണക്കിെടുക്കോ അത് ഓരോ സലത്ത് അതാണല്ലോ. ഓരോ ഭാഷയാണ്. മക്കളക്കെ എന്ത്യ മക്കള് കളിക്കാൻ പോ ഉം. ഏഹ്
ഉം.
പൊറ പൊറത്ത് പോയതാ?
ഇല്ല ന നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ ആഹ് രണ്ടുപേരും ഇല്ല ഹോസ്റ്റലാണ്
ഏഹ്
ഉം
കാലാവസ്ഥേൻ്റെതായിട്ട് കൊതുകുംതൊക്കെണ്ടോ
ഉം വല്ല്യേ കൊതുകൊന്നും ആയി രാത്രില് സന്ധ്യയാവുമ്പം ചെറിയ കൊതുകൊക്കെ ഉണ്ട്
ഏഹ് ഇവിടെല്ലം ഉണ്ട് കൊതുക്
ആഹ് ഇനിയിപ്പഴേ മഴ അങ്ങോട്ട് കഴിയുമ്പഴാ ഡെങ്കു പനിയുംചി
ചിക്കൻഗുനിയീം അതേ പല രോഗങ്ങളും രോഗങ്ങളും വരുംഉം
ഉം അതാണ് പേടിക്കേണ്ടത് ഡെങ്കിപ്പനി ഏറ്റവും ഡൈഞ്ചറ് കൊതുക് കടിച്ച്
കൊതു കടിച്ചിട്ട് ആഹ് കൊതു കൊതുക് കടിച്ചിട്ട് എന്തെങ്കി കൊഴപ്പണ്ടാകലുണ്ടോ ഇല്ല എനിക്ക് പ്പ നേരത്തെ പത്ത് വർഷം മുമ്പ് ചിക്കംകുനിയ വന്നിട്ടുണ്ട് ഉം
ഭയങ്കര ആഹ് ചിക്കംഗുനിയ വന്നാ ഭയങ്കര പ്രശ്നാണ് പോറം മൊത്തത്തി ജോയിന്റ് എല്ലാം അങ്ങ് വേദനയാ നമുക്ക് എഴുന്നേറ്റ് നിക്കാപോലും പറ്റത്തില്ല കൊറോണക്കായും കഷ്ട്ടാണ് കൊറോണക്കായും
ഭയങ്കര കഷ്ട്ടപ്പാടാഉംഉം അലർജിണ്ടായാലേ
ആഹ് ഹാ ഹാ
ഏഹ് ഇബടെ ഇൻ്റെ മക്കക്ക്ണ്ട് അലർജി കൊതുക് കടിച്ചാല് മാന്തി ചൊറിഞ്ഞ് അള് തണർത്ത് വരും മുറിയാവും ആഹ് ആഹ് ഉം
പിന്നെ കൊറോണ സമയത്തൊക്കെ കൊറോണ വന്നിട്ടുണ്ടാരുന്നോ
ഇല്ല കൊറോണ വന്നിട്ടില്ല
നമക്ക് കൊറോണേ വന്ന് വീട്ടിലെല്ലാർക്കും വന്നു
ഏഹ് ന്ന്ട്ട്എന്തേ ചെയ്ത്
ഹാ വീട്ടില് എല്ലാർക്കുണ്ടായൊണ്ട് പിന്നെ ക്വാറന്റൈൻ വീട്ടിതന്നെ എല്ലാരുംവീ ട്ട് നാല് പേരുണ്ട് നാലു പേർക്കും വന്നു ഒന്നിച്ചായൊണ്ട് പിന്നെല്ലാവരും റൂം അടച്ചൊന്നും ഇരിന്നില്ല വീടട ച്ചിരുന്നു
ആഹ്
വെളിയിലോട്ടൊന്നും പോവാതെ അരു ഓരോത്തർക്കും വന്നു പോയാലല്ലേ ഓരോ റൂമിൽ തന്ന ഇരിക്കണ്ടത്
ആഹ് അത് പിന്നെ വേറെ എവിട്ക്കീം പോയി കടത്തലും റൂ തൊക്കെ ഉണ്ടായിന്നല്ലോ മാറ്റി കടത്തലൊക്കെ വീട്ടിൽ വന്നതൊണ്ട് എല്ലാര്കൂടി
ആഹ് പിന്നെ വെല്ല ത് ഭയങ്കര പ്രശ്നായിട്ടൊന്നുല്ല പൊറം വേദനയൊക്കെ ഉണ്ട് അങ്ങനെ ഉണ്ട് ഉം പറയുന്ന കണക്കുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു നമ്മുക്കാർക്കും മോക്ക് ഇച്ചിരിയും കൂടെ ചൊമയും കഫോ ഒക്കെ ഉണ്ടാരുന്നു
വെക്കേഷൻ എവിടെ ടൂറ് പോയിന്നോ
വെക്കേഷനെങ്ങും പോയില്ല മക്കള് മോൻ്റെ വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത ആഴ് എൻ്റെ മോൻ്റെ എ സാം കഴിഞ്ഞ് അടുത്താഴ്ചേ വരൂ
ആഹ് അന്ന്ട്ട് പോകാന്നുംപറഞ്ഞിരിക്കുന്നു
ഉം ആഹ് അവർക്ക് പിന്നെ ഒരു മാസം ഉണ്ട് വെ ക്കേഷൻ കോളേജല്ലേ എക്സാം കഴിഞ്ഞിട്ട് ആഹ് സെം എക്സ് എഞ്ചിനീറിങ്ങിനാ പഠിക്കുന്നേ അപ്പൊ സെം എക്സാം കഴിഞ്ഞിട്ടാണ് അവർക്ക്
ഹ്
ഉം വെക്കേഷൻ പക്ഷെ അപ്പഴത്തിനും മഴയാണ് ടൂറിനൊന്നും പോവാൻ പ റ്റത്തില്ല ഭയങ്കര മഴയാണ്
ഓഹ് വെയില് ഭയ് ചൂട് സമയത്ത് ഭയങ്കര ചൂടായിരുന്നു ഞങ്ങക്ക് ആഹ് വെളിയിലോട്ട് എറങ്ങാൻ പോലും പറ്റത്തില്ല അത്രയും ചൂടാരുന്ന് ഇപ്പളും ചൂടാണല്ലോ ഇപ്പൊ മഴെ അല്ല വെയിലും അല്ല ഇതായിട്ടേ മഴ്‌ നല്ല ചൂടാണ് നല്ല ചൂടാണ്
ഉം മഴേ
മഴ ഒണ്ടെങ്കിലും രാത്രിയിലൊക്കെ ഒരു ചെറിയ തണുപ്പ് കാണും ആഹ്
മഴ ഒണ്ടെങ്കി ഇല്ലെങ്കി നല്ല ചൂടാണ് ഉം
അവിടെ വേറെ എന്തൊക്കെയള്ളത് അവിടെ തിരുമ്പിക്കുളിയൊക്കെ നേരത്തെ കഴിയോ
എങ്ങനെ
എങ്ങനെ തിരുമ്പി കുളിയൊക്കെ നേര
ഓഹ് കുളി കുളി കഴിഞ്ഞോന്നോ ഇല്ല ഇല്ല കുറച്ചൂടെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ വൈകി ട്ട് മിറ്റോക്കെന്ന് അടിച്ചു വാരിയിട്ട് ഉം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളു കുളിയൊക്കെ ഉം ആഹ് തിരുമ്പുന്നതൊ
മഴയായതുകൊണ്ടേ വേഗം തിരുമ്പിയിടണം
ഉം നമ്മളം തുണി
പിന്നെ രാവിലെ അങ്ങ് വാഷ് ചെയ്യും ഉം അലക്ക്‌ വാഷ് ചെയ്യനത് വാഷിംഗ് മെഷീൻ എണ്ടോ
ആഹ് വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നാലും ഞാൻ കല്ലേൽ തന്നെ അലക്കത്തേ ഉള്ളൂ കുറച്ചേ കാണു തോനെ ഒണ്ടെങ്കിലേ മെഷീനാത്തിടൂ
ആഹ് എനിക്ക് പിന്നെ വാഷിംഗ് മെഷീൻ ഇല്ല
ആഹ് കൊച്ചുങ്ങളൊക്കെ ഒണ്ടെങ്കി തോനേം തുണികളും കാണും
ഉം മക്കളെക്കൊ ഒറങ്ങി ഇപ്പൊ എനീച്ച് ഉം കളിക്കാൻ പോയിട്ടേ ഉള്ളു
ഓഹ് വന്നിട്ട് കളിക്കാൻ പോവാൻ ട്യൂഷനൊക്കെ തൊ
ആഹ് ട്യൂഷനൊക്കെ തൊടങ്ങിയില്ലെ ആഹ് ട്യൂഷൻ തൊടങ്ങി
ആഹാ സ്കൂളൊക്കെ അടുത്താണോ
ആഹ് സ്കൂള് കൊറച്ച് പോവാ പോവാണ്ട്
ബസ് ആസ്കോ ആഹ് സ്കൂൾ ബസ്സിലാ പോയത് സ്കൂൾ ബസ്സില്ലാത്തന്ന് വ വണ്ടി വിളിച്ചു പോവും ഉം സ്റ്റേറ്റ് സിലബസ് ആണോ ആഹ് സ്കൂൾ ബസ്സന്നെ
ആഹ് സിലബസ്
സിലബസ് ഏതാണ് സ്റ്റേറ്റ് ആണോ സി ബി എസ് ഇ ആണോ സ്റ്റേറ്റാ
ആഹ് ഹാ ഹാ പിന്നെ വേറെന്ത്‌
വേറെന്ത് ടൂറിനൊക്കെ പോയോ നിങ്ങള് വെക്കേഷന് ആഹ് വെക്കേഷന് പോയി ഇവിടേ ഫെസ് സ്റ്റിണ്ടിവിടെ കുൻ ഇവിടെ നമ്മടെ ഈ നാട്ടില് ഫെസ്റ്റ് നട‌ക്കിണ്ട് അവിടെ പോയി ഉം ആഹ് ഫെസ്റ്റ് നടക്കുമ്പ പലേതും എണ്ടാവൂല്ലേ അയ്ലൊക്കെ കേറി എൻജോയ് ചെയ്ത് മക്കളെയും കൊണ്ടുപോയി ആഹ്
ആഹ്
ഉം ഫോട്ടൊം ഇതൊക്കെ ഇട്ത്ത വീഡിയൊ ഒക്ക ഇട്ത്താട്ടെ
ഓഹോ ഹൊ നമ്മള് ഇവടെ ഇപ്പ വെക്കേഷ്നായപ്പൊ നാട്ടീന്ന് കസിൻസൊക്ക വന്നാര്ന്ന് പ്പം അങ്ങനെ കൊച്ചു പി മക്കളൊക്കെ ഉണ്ടാര്ന്ന് പിന്നെ അവരുവായിട്ട് സൂവിലൊക്കെ പോയി
ഏഹ്
ഉം അങ്ങനെ
അവിടെങ്ങനെ ഇങ്ങനെ പോവാറുണ്ടൊ?
ആഹ് എടക്കെടക്ക്‌ എടക്ക്‌ പോവാറുണ്ട് ആഹ് എടക്കൊക്കെ പോവാറുണ്ട് ഉം ഉം ആഹ് ആഹ് ആഹ് ഹാ ആഹ് ആഹ് നമ്മളും പിന്നേ പിള്ളാരുവായി ട്ട് കുഞ്ഞുങ്ങളായിട്ട് ചിൽഡ്രൻസ് പാർക്കിലൊക്കെന്ന് പോയി കസിൻസിന്റെ മക്കള് ആയ്ട്ട്
ചിൽഡ്രൻസ് പാർക്കിലും ബീചിലൊക്ക പോയി ഉം
ഉം. ഇങ്ങനെയൊക്കെ വെക്കേഷൻ കൊഴപ്പല്ലാര്ന്ന് ഈ വർഷം നേരെ-
നേര്ത്തെ മഴ വന്നല്ലൊ എല്ലാ വർഷവും ജൂൺ ആവത്തില്ലെ മഴ വരാൻ ആഹ്! അതെ!
ഇപ്രാശ്യം വേനൽ മഴ ഇനി ഇരുപത്തിമൂന്നാം തീയതി തൊട്ട് മഴ തൊടങ്ങൊന്ന്
ങ്ങോന്ന് പറയ്ന്ന് കാലവർഷം ആഹ്
അ ഉം.
ഇന്നാ ശരിട്ടോ. ആഹ് ഓക്കെ!